ആ ഹലോ
കേൾക്കാൻ പറ്റുന്നില്ലേ
ആഹ് കേൾക്കുന്നുണ്ട് ഞാനേ ഇന്ന് സൺഡേ അല്ലേ ഞായറാഴ്ചയല്ലേ അപ്പൊ നീ ലീവ് ആയിരിക്കൂലോ എന്ന് വിചാരിച്ചിട്ട് വിളിച്ചതാ
ആഹ് ഓക്കെ
ആഹ് എന്താ സ്പെഷ്യല് ഞായറാഴ്ച ആയിട്ട് മന്തി പരിപാടി എന്തേലും ഉണ്ടോ ഞായറാഴ്ച നീ എന്തേലുമൊക്കെ ഉണ്ടാക്കുവല്ലോ അതെ അതെ ആഹ് അന്നിട്ട് മഴ ഉണ്ടോ അങ്ങട്ട്
മഴ രാവിലെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞു രാ ചോർന്നിട്ടുണ്ട് പിന്നെ പെയ്തിട്ടല്ല മൂടലുണ്ട് മഴ പെയ്തിട്ടില്ല
ഇങ്ങടും അങ്ങനെ തന്നെയാ രാവിലെ നല്ല മഴയായിരുന്നു അപ്പൊ ഒരു കുറച്ചൊരു ഇത് കിട്ടിയപ്പോ ഞാൻ പുറത്തിറങ്ങിയതാണ് നാളെ സ്കൂളിലോട്ട് ഇടണെങ്കി യൂണഫോംമില്ല രണ്ടു ദിവസം മഴ ആയിട്ട് ഇറങ്ങാൻ പറ്റയില്ല അപ്പോത് അലക്കിയിട്ടു
ആഹ് ഇതേണ്ട് അലക്കാന്ണ്ട്
അതെ ആഹ്
പിന്നെ ഒണക്കാൻ വാഷിംഗ് മെഷീൻ ഇല്ലേനോണ്ട് ഇനി വൈന്നേരം തിരുമ്പിട്ടാലും
ഒണങ്ങും പിന്നെ എനക്ക് പേ ടി ഞാന് വൈകുന്നേരം അലക്കാന്ന് വിചാരിച്ചു പിന്നെ ഇനക്ക് പേടി കറണ്ടില്ലേ പെടും ഈ കോട്ടൊക്കെ ഒണങ്ങി കിട്ടൂലേ
ഞാൻ എന്താറിയോ ചെയ്യല് വാഷിംഗ് മെഷീനില് തിരു അലക്കണത് വാഷിംഗ് മെഷീനീലാക്കൂല ഫുള്ള് അങ്ങനന്നെ ആയിരുന്നുട്ടോ ഇനക്ക് കല്ലില്ലായിരുന്നു
ഏഹ്
ഏഹ് ഇപ്പൊ പിന്നെ ഞാന് എന്റെ ഉപ്പ എംഗത്തിന്റെ വീട്ടില് ഏതോ പണിക്കാര് ഏതോ തറ കെട്ടണോടുത്ത്ന്ന് ഒരു കല്ല് കൊണ്ടുന്നൂന്ന് എന്റെ ഹസ്ബന്റ് കൊറെ പറഞ്ഞു എന്തിനാണ് അവിടുന്ന് കൊണ്ടെരുന്നെ ഇവിടന്നെങ്ങും കിട്ടൂലേന്ന് ഇവിടുന്ന് കിട്ടും പറഞ്ഞിട്ട് കാര്യോല്ലല്ലോ അമ്മക്ക് വീട്ടിൽക്ക് എത്തണ്ടേ
ആഹ് അതെ അതെ ആഹ്
ഇപ്പൊ കൊണ്ടന്നന്ന് ഞാനിന്റൊരു രണ്ട് ബാത്റൂമ്ണ്ട് ഇപ്പൊ അയിലൊരു ബാത്റൂമിന്റെ ഉള്ളില് ഞമ്മളെ ഡബ്ബർ മാറ്റില്ലേ
ആഹ് ആഹ്
ആഹ് ആഹ് മാറ്റിലാടി ഇട്ടു എന്നിട്ട് ഞമ്മള് എന്ന് പറഞ്ഞാല് വെല്ല പൊറത്തിറങ്ങൂലല്ലോ മക്കളായാലും വല്ല ചളിക്കോ മണ്ണിക്കോ പോവുന്നില്ല ആഹ് പോവുന്നില്ല ഒക്കെ വിയർപ്പല്ലേയുണ്ടാവുള്ളൂ
ആഹ് ഒണ്ടാവുള്ളൂ
അപ്പം അതൊന്ന് ഒലുമ്പിടാൻ വേണ്ടിട്ടൊന്ന് കുത്തിടാനോ ഒരുതിടാനും ഒക്കെ വേണ്ടിട്ട് ആഹ് കല്ല് മതി
ആഹ് പിന്നെ മെഷീനിൽ ഒണക്കൂലാ
ആഹ് മിഷീനിൽ ഒണക്കും എന്നിട്ട് യൂണിഫോമൊക്കെയാണ് യൂണിഫോമൊക്കെ ആണെന്നുണ്ടെങ്കി ഫാനിന്റെ തായത്താട് വിരിച്ചിട്ടാല് പിറ്റേന്നേക്ക് വേഗൊണങ്ങും
ആഹ് അങ്ങനെതന്നെ അപ്പൊ ഞാനിനി രാത്രി കരണ്ട് ഇല്ലെങ്കിലോ മഴ ഇങ്ങനെ പെടില്ല അപ്പോ ഇരി ഇട്ട് മൂടി വരിം അപ്പൊ ഇൻക്ക് പേടിയാ അപ്പൊ രാവിലെ തന്നെ അലക്കാൻ എറങ്ങി പിന്നെ
രാത്രി ഞമ്മളെങ്ങനൊയാലും ക വാഷിംഗ്‌ മെഷീനിൽ കറക്കാതിരിക്കണതാണ് നല്ലത് ഒരു ആ ആറ് മണിറ്റു ആഹ് ആറ് മണിറ്റു പത്ത് മണിവരെ എ കരണ്ടുബില്ലിന്റെതു കൊണ്ടാണ് പക്ഷെ ഞാനും അപ്പൊ ഞാൻ ഞങ്ങനെ കളിക്കിട്ട ആഹ് എനിക്കെല്ലാ ടൈമിലും ഇനക്ക് എല്ലാ ടൈമിലും ഒരേ കര്ണ്ടുബില്ലാ പിന്നെ പൊ വാഷിം മെഷീൻ പിന്നെ അപ്പല്ല ആ ഉപയോഗിക്കലില്ല എന്നിട്ട് എന്റെ കര്ണ്ടുംബില്ലിന് കൊറവുല്ല കൂട്തലുല്ല
കൂടുതലുംല്ല അങ്ങനെയണ്ല്ലേ
ആ
ഏതാ ഹവേനൽക്കോ
വേനൽപ്പു ഇല്ല കൂടുന്നോയ്ച്ചാ ഒരു ഒരു ഏസീ ല്ല
ആഹ്
ഏസി ഇണ്ടാവുമ്പോ ഏസി ഉണ്ടാവുമ്പോ കൂടു, ഏസിണ്ടായാൽ മൂവായിരം കണക്കായിരിക്കും.
ആഹ് എനിക്ക് വരും. ഞാന് ആ വേനൽക്ക് മാത എനിക്ക് ഏസി വേണംന്നില്ല പക്ഷെ മക്കൾക്ക് ഏസില്ലാതെ പറ്റൂല.
ഞാൻ എന്നൊണ്ട് ഹസ്ബന്റ് പറയുന്നുണ്ട് വാങ്ങണംന്ന് പക്ഷെ ഇതന്നെ വാങ്ങണെങ്കിൽ കയ്യിലാധ്യം ക്യാഷ് മുന്നിൽ വേണം അല്ലെങ്കി ഈ ബജാജിന്റെതിയിൽ വാങ്ങണം.
ആഹ് ഞാനങ്ങനെ എടുത്തത് പിന്നെ ഹസ്ബന്റ് നാട്ടിൽ വരുമ്പോ നിക് ക്കാൻ കഴിയാഞ്ഞിട്ടേ അമ്മക്ക് കുഴപ്പില്ല അവര് നാട്ടിൽ വരുമ്പ ഏസില്ലാതെ നി ക്കാൻ കഴില്ല അവര് ഏസിൽ നിന്നിട്ടേ പിന്നെ അങ്ങനെ പോയി. എന്നിട്ട് അട്തെ ക ഒര് പ്രാവശ്യം വന്നപ്പോ ഇങ്ങട്ട് ക ഒറങ്ങാനും വയ്യ നടക്കാനും വയ്യ സിറ്റ് റ്റൊട്ടില് പോയിരിക്ക പിന്ന ആ നാട്ടില് വന്നാണ്ട് ഏ സി വാങ്ങാള്ള സാമ്പത്തികോല്ല.
ആ
അയ്ല് പിന്ന എന്നോട് പറയും ഞാന് പോയി കഴിഞ്ഞ ആദ്യം നി ഏ സി വാങ്ങോടി ട്ടോ പറഞ്ഞ്. അട്ത്ത പ്രാവശ്യം വര്മ്പളെങ്കി ശരിക്ക്‌ കടക്കാന് പറ്ഞ്ഞ് പിന്നെ പോയ് കയ്ഞ്ഞെട്ട് ഉം
പിന്നെ ഒന്ന് പണ് പണി കയ്ഞ്ഞ് വന്ന്ട്ട് ഞമ്മള് വീട്ടി നിക്ക്‌ണൊൽക്ക്‌ നമ്മക്ക് വല്യ വിശേണ്ടാവില്ല ഇവൽ പണി കയ്ഞ്ഞ് വന്നട്ട് ഒന്ന് വിയർ ത്തൊലിക്കുമ്പോ ഒന്ന് രാത്രി ഒന്ന് സമാധാനത്തി ഒറങ്ങാനൊക്കെ ഒ ാര് പറയും ഒന്ന് രാ ത് ഒറങ്ങാം പൂതിണ്ട് ഏ സി വാങ്ങണം വാങ്ങണം പറയും എ പ്പയാ ചൂടല്ലേ ഒ കൂടി ചൂട് പോവാം കാലാവ്മ്പ നാം പറ്ഞ്ഞ് ഇ ഇന്നിപ്പെ- പ്പ ഏ സി വാങ്ങിട്ട് മൊതലാവൂല വാങ്ങാണെങ്കി വേനല് വെരുന്നെന്റ മുന്നേ വാങ്ങണം.
മുമ്പ് വാങ്ങണം ഉ ഞാനങ്ങനെയ ചെയ്തെ
അ വാങ്ങണ മൊതലാക്കണ്ടേ
അന്ന് മുന്ന് വാങ്ങിയാ നമുക്ക് റൈറ്റും കൊറയും ആ വേനല് നല്ല ചൂടത് ത്ത് വാങ്ങിയാല് ഏസി ക്ക് നല്ല അ നല്ല വെല ഇണ്ടാവും.
ആഹ് നല്ല വെലണ്ടാവും അയ്ല് പിന്ന പോയി കയ്ഞ്ഞട്ട് ഞാനത് വീടിയതെ അർഞ്ഞില്ല അത് നമ്മള് ബജാജ് ആവ്മ്പളേ അ ഒ ഓട്ടോമാറ്റിക്കായിട്ട് വീടും. അ ആ അത് വീടിയതി ആഹ്
പറിണെ ഞങ്ങള് ഇവട ഹസ്ബന്റ് ഫോണെട്ത്തതും എൻ്റെ ഫോണെട്ത്തതും ഹസ്ബന്റിന്റ ഫോൺ എട്ത് ത്തൊക്കെ ഈ വജാജ്ന്ന അത് നമ്മള് ഓട്ട് ഓട്ടോമാറ്റിക്കലി ഞമ്മള്
ഉം
അയ്നിപ്പ നമ്മള് കുറി അടക്കണെക്ക മാതിരി നമ്മള് ഒറ്റടിക്ക് ക്യാഷ് കൊട്ക്കല്ലല്ലോ ഒറ്റടിക്ക് പണം കൊട്ക്കുമ്പൾ ളാണ് നമ്മ്ക്കത് തീരാത്ത മാതിരി നമ്മള് മേത്ത്ന്ന് അഹ് എട്ത്ത് പോണ മാതിരിയാടത് പോവുന്നു.
ആഹ് അതെ അതെ ഇതിപ്പ എൻ്റെ ഫോണിന്റെ കഥ കയ്ഞ്ഞ് ട്ട്ണ്ട് എൻ്റെ ഫോണ് ഇപ്പ ഇന്നോ നാളെന്ന് പറഞ്ഞ്ക്ക. അപ്പ ഞാ മാക്സിമം പോ പോണട്ത്തോളം പോട്ടെ എന്നട്ട് ബജാജിലൊര് ഫോൺ എട്ക്കാ വിയാരിച്ച്‌ ഇങ്ങനെ നിക്കാണ്
ആഹ് അഹ്
പിന്നെ അങ്ങനെ മോള ഫോണ്ള്ളതൊണ്ട് പിന്നെ വിളിക്കാനും ബുദ്ധിമുട്ടില്ല ഹസ്ബന്റ അയ്ലോട്ട് വിളിക്കും
അ ഞാൻ പറീം ഫോണില്ലാതൊന്ന് വെ
ആവൂ കയൂല നീക്ക ഉം നമ്മള നമ്മള് കുട്ടികള പറയണം നമ്ക്കന്നെ കയൂല
ഞാഹ് എന്താ മക്കളെല്ലാ കാര്യങ്ങൾ സ്കൂൾ തന്ന
പിന്നെ എല്ലാപ്പ ഡയറി അതാ പറെണത് ഞങ്ങക്ക് മീറ്റിംഗ് ഇണ്ടാര്ന്നു സ്കൂൾല് അപ്പ നിങ്ങള് വാട്സ്അപ്പ് നോക്കോണ്ടോ കുറേ പേര് വാട്സആപ്പ് നോക്കണില്ല ഈ ഗ്രൂപ്പിലാണ് എല്ലാം മെസ്സേ ഒന്നിച്ച്‌ സ്കൂളിൻ സ്കൂള് മൊത്തള്ള മെസ്സേജ്കള് വ് ഒരു ഗ്രൂപ്പ്ണ്ട് അതിലാ വെര്യയ അപ്പ മീറ്റിങ്ങും കാര്യങ്ങളും ക അസ് ക്ലാസ്സ് ഗ്രൂപ്പില് പഠന സംബന്ധമായ്ട്ടുള്ള കാര്യങ്ങളെ വെരൂ അല്ലാത്ത അക്കാദമിക്കിയറും നമ്മള ക്ലാ സ്കൂൾന്റ ഇതൊക്കെ ഇതിലാ വെരാ അപ്പ പലരും അത് നോക്കണില്ല അല്ലെ പിന്ന നമക്ക് ഡയറിയാക്ക എന്നട്ട് പി മ്യാമ് പറയാ ഡയറില് ആ നാളെന്നത്ണ്ട് പിന്ന ഇങ്ങള് ടീച്ചറെ പിന്ന നാള നിങ്ങള് അത് കൊടുത്തെയ്ക്കോ പിന്ന നമ്മള് ഇബ്ടെന്ന് മറുപടി എയ്തണ അയ്ന്റാവശ്യണ്ടോ നിങ്ങള് ഫോണോക്കിയ പൊരെ ഇനിപ്പം ഇപ്പ ഈ വർഷം നമ്ക്കൊരു ഡയറി ഈ കാലഘട്ടത്തില് ഡയറി
ഇല്ല ന്നെ ടീച്ചേഴ്സിന് പറയാനും വയ്യ ഈ മക്ക് ക്കളൊന്ന് ഒതുക്കി കയ്ഞ്ഞട്ട് ഓൽക്ക് എല്ലാര ബുക്കിലൊര് ക്ലാസ്സിനെങ്ങനാലും പതിനഞ്ച് ഇരുപ കുട്ടികള് ഇണ്ടാവ് അല്ലോ
അതെ
ഈ മക്കളെ ഫുള്ളായിട്ട്ല് ഡയറി എടുത്തിട്ട് ഡയറിയിലൊക്കെ എഴുതി കൊടുക്കും
പിന്നെ നടക്കണ കാര്യല്ലേ
ഏ ഇല്ലേ പോലെ മാനേജ് ചെയ്യാനന്നെ പണിയാണ് ഇന്നത്തെ കാലത്ത് നമ്മളെ പണ്ടത്തെ കാലത്തെ പോലെ ഇരുത്തി പഠിപ്പിക്കണന്നുല്ല ഓലെ ഫ്രീ ആയിട്ട് ട്ട് ഗെയിമിലൂടെയൊക്കെയാണ് കൂടുതലും പഠനം പോകണുന്നത്
ആഹ് ആഹ് അതെ അത അത് അതുകൊണ്ട് എന്താ കുട്ടികൾക്ക് നല്ലൊരുറി നമ്മളൊക്കെ ഞാൻ എപ്പോഴും പറയും ഞാനൊക്കെ പഠിച്ചിരുന്നു അന്നേ ഏ ഇ അന്ന് ഇപ്പ ഞാനിപ്പോഴും മിഞാന്ന് കൂടി എന്റെ മോള അടുത്ത് പറഞ്ഞിട്ടുള്ളു എന്താ ഇപ്പം ഇപ്പൊ ജില്ലായി കോട്ടപ്പാത്തി പതിനാല് ജില്ല ആ അത് ജില്ല ആ അത് എന്താന്ന് പോലും പതിനാല് ജില്ല ഇങ്ങനെ പഠിക്കും അല്ലെ ഒരു ബാങ്കിനെ കുറിച്ച് പഠിക്കും ബാങ്കിൽ ഇന്ന സിസ്റ്റം അങ്ങനെ ത്തെ കാര്യങ്ങളിൽ ഇപ്പൊ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങിയപ്പോ എന്താണ് ബാങ്ക് അവിടെ പോ ഞാൻ ബികോമ പഠിച്ചിട്ടുള്ളത് അത് പഠിച്ച സമയത്തും എനിക്ക് ബാങ്ക് എന്താണോ ഏതാണോ അവിടെ എന്താണ് ഇങ്ങനെ നമ്മൾ തിയറി മാത്രമല്ലേ പഠിക്കണള്ളൂ പ്രാക്ട കിട്ടുന്നില്ലല്ലോ ബാങ്ക് പോയിട്ട് ഇപ്പൊ എല്ലാ ബാങ്ക് പോയിട്ട് ഇത് എന്താ ഇപ്പൊ ഞാൻ പറയും ഇപ്പൊ ഞാൻ അത് ആ സബ്ജക്ട് ബാങ്കിങ് ഇപ്പളാ പഠിക്കണ എന്നുണ്ടെങ്കിൽ ഞാനും ഫുൾമാർക്ക് വാങ്ങിയിരുന്നു ട്ട് ഞൻ മോളെടുത്ത് പറഞ്ഞേ ആഹ് ഞൻ മോളെടുത്ത് പറഞ്ഞ ഈ പത്താം ക്ലാസ്സിൽ അന്നൊക്കെ റാങ്ക് വാങ്ങിയ കുട്ടികളെ ഇതൊക്കെ ചിന്തിച്ച് ചിട്ടു പഠിക്കുന്ന കുട്ടികളായിരിക്കും അല്ലെങ്കിൽ അവരുടെ പേരൻറ്സ് അവർക്ക് പറഞ് കൊടുക്കുന്നുണ്ടാവും ഇങ്ങനെയാണ് ട്ടോ നമ്മള് പാർലമെന്റ് ആണ് നമ്മുടെ ജനാധിപ നമ്മള് ഇങ്ങനെ എന്താ വോട്ട് മന്ത്രിമാര് എന്താണ് നിയമസഭ എന്താണ് ഇതോക്കെ അവര് മനസ്സിലാക്കിട്ടേ കാരം പഠിക്ണേ ഞാന് ഇതൊക്കെ പഠിച്ചത് ആഹ് എന്താ വെറ്തെ എന്ത്‌ ആഹ് അതെന്താന്നറിയില്ല ആഹ് അത്യാവശ്യം പഠിക്കും ഞാന് പക്ഷെ ഇതൊക്കെ എന്തോ ഒരു തിലാണ് പട് ച്ട്ട്ള്ളത് മനസ്സിലാക്കിട്ടല്ല ഞാൻ പഠിച്ചിട്ടുള്ളത് ബൈഹാർട്ട്ന്ന് പർഞ്ഞ രീതിയിലായി ഇപ്പ അതൊക്കെ എന്താണ് നമ്മളെ പ്ര നമ്മള് പ്രാക്ടി ആഹ് അതാണെ ഇപ്പത് പ്രാക് ഒരിക്കൽ കൂടെ നമ്മക്കത് മനസ്സിലായി അപ്പ ഞാൻ പറയാ അന്നത്തെ സാറന്മാര് അത് ഈ അവർക്കറിയാലോ എന്താണ് ഏതാണ് അതാ കുട്ടികൾക്ക് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തി ആഹ് കുട്ടികളെ തലേ കേറിയായിരുന്നു ഞങ്ങക്കൊക്കെ അവരെന്തു കൊണ്ട് അത് പർഞ്ഞത് ഇപ്പ ഞാൻ പറയാ ഞാനൊരു ടീച്ചറാണെന്നുണ്ടെങ്കി ഞാനത് കുട്ട്യാളെ അങ്ങനെ പഠിപ്പിക്കണം എന്ന് എനിക്കറിയാ ഏഹ് എനിക്ക്
ഇതിന് ഒന്നും വേണ്ട ഒരു ഒരു ഒരു ഫോ ട്ടം ഒരു ഫോട്ടോ വിട്ടു കാണിച്ചു കൊടുത്ത്ട്ടോ പാർല ഇത്രക്കാര്യ അങ്ങനെ കാണിച്ചു കൊടുത്ത്ട്ട് ഇപ്പം പാലമെന്റ്ക്കൊന്നും കുട്ടികളെ കൊണ്ടോകാൻ കഴിയൂല പക്ഷെ ഇങ്ങനെ കാണിച്ചു
ഴിയൂല പക്ഷെ
ഏഹ് ഇത്ര ആള്ണ്ടാവും ഇത്ര സീറ്റ് ഇണ്ട്ന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പഠിപ്പിച്ച് മക്കക്ക് നല്ല വേഗം ഓലെ മൈന്റ്ക്ക് കേറും ഇപ്പ ഇങ്ങനെന്നെണ് പഠനം അങ്ങനെന്നെണ് കൂടുതലും പോണത്
കുട്ടികളെല്ലാം പഠിക്ണ കുട്ടികളാ എന്തു കൊണ്ടാ അവർ ഫോണിൽ കൂടെ കുറേ കാര്യങ്ങൾ അവർക്ക് കിട്ട്ണ് നമ്മളൊക്കെ പഠി ച്ചിരുന്നന്ന് ഒന്നുല്ല ഈ പുസ്തകത്തിലെ അറിവ് മാത്രം നമുക്ക് കിട്ട്ണേ
അതന്നെ പുസ്തകംന്ന് പർഞ്ഞാല് ആഹ് പുസ്തകത്തിലൂടെ നമ്മൾ പഠി ക്ക്ന്നതില് നമ്മള് ഇരുന്നിട്ട് നമ്മക്ക് നമ്മളെ കൂടെ മ്മളെ ഉമ്മി ഇര്ന്നേരെ
ആഹ് അങ്ങനെന്നും ഇല്ലല്ലോ അത് അന്ന് എന്താ പിന്നെ ജോലിയൊക്കെ ഇള്ള പേരൻസും അവര് അവര് വീട്ടില് പത്രം വാങ്ങുന്നുണ്ടാവും മു കുട്ടികളെ കേറയുന്നുണ്ടാവും അവര് നോക്കുന്നുണ്ടാവും അങ്ങൻത്തെ കുട്ടികളോക്കെ ആയിരിക്കും പത്താം ക്ലാസ്സിലോക്കെ അന്ന് റാങ്ക് വാങ്ങിയിരുന്ന ഒരു ബുദ്ധി പ്രയോഗിച്ചിട്ടാ പഠിച്ചത് ഇത് നമ്മള് സ്കൂള് പോണു അങ്ങനെയാണോ ഇപ്പം ഞാൻ പറയാ അതൊക്കന്ന് മനസിലാക്കി പഠിച്ച്ണെ എവിടെങ്കിലോക്കെ എത്തിയെരുന്നു എന്ന് പറയും
ഇന്റെ ടീച്ചറന്നേ ഉമ്മാനോട് എപ്പഴും പറയാറുണ്ടായിരുന്നു ഏഹ് ഓഹ് ക്ക് പിന്നെ വേഗം മൈന്റ്ല് കേറ്ണ ആളാണ് പക്ഷെ ഇതന്നെ നമ്മള് മൈന്റ്ല് കേറ്റിട്ട് കാര്യല്ല ഇമ്മ ഇന്റെ എയ്ലൂടെക്കോ കിട്ടി ക്കാനോള്ളൂ കാരണം നമ്മള് അത് മനസ്സിലാക്കി പഠിക്ക്ണതും നമ്മളൊന്ന് ചിന്തിച്ച് എന്താണ്ത് സംഭവം അങ്ങനെ ചിന്തി ച്ച് പഠിക്ക്ണതും ബൈഹാർട്ട് എ ചെയ്യുന്നത് രണ്ടും രണ്ടാണ് അന്ന് നമ്മള് ബൈഹാർട്ട് ചെയ്തിട്ടാ പഠിച്ചത് ആഹ് പഠനം ആഹ് വെറുതെ ഒരു പഠനായിരുന്നു
മ് മാർക്ക് വാങ്ങാള്ളെ ഒരു പഠന മാർ
ആഹ് പിന്നെ കൊറേ നമ്മക്ക് വേണ്ടാത്ത കൊറേ കാര്യങ്ങള്ണ്ട് അന്നത്തെ കാലത്ത് പഠിച്ച കുറെ വേണ്ടാത്ത കോറേ കാര്യങ്ങള്ണ്ട് ആഹ് ഒരു ആവശ്യവുല്ല നമ്മടെ ജീവിതത്തില് ഒരു ഗുണല്ലാത്തരോ കാര്യങ്ങള് ഒരു ഉപയോഗവുംല്ല
ഉം.
ഇന്നത്തെ കാലത്ത് പഠന രീതിയെ മാറ്റി ഒന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷൊക്കെ
ഉം
ഓരോന്നും പാരഗ്രാഫുകളൊക്കെ ആയിട്ടൊക്കെ മക്കൾക്ക് വരുന്നത്
വരുന്നുണ്ട്ല്ലേ ഞാനേ എനിക്കൊരു കോള് വരുന്നുണ്ട് വിളിക്കാട്ടോ
അറ്റൻഡ് ചെയ്തോളു ട്ടോ